ട്ടെയ്
ഹലോ
ഹലോ ആഹ് ആഹ് കേക്ക്‌ണ്ട് എന്താ വർത്താനൊക്കെ സുഖല്ലേ
ആഹ് സുഖാണ്
ആഹ് എന്താ മക്കളൊക്കെ സ്കൂള് പോയിണ്ടാവും ല്ലേ
ഓ മക്കളൊക്കെ സ്കൂള് പോയി പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീയാണ്
ആഹ് ആഹ് കുളി കഴിഞ്ഞു ല്ലേ
ഉം കുളിയൊക്കെ കഴിഞ്ഞ് എഹ് നേരത്തെ കുളിക്ക്യാഞ്ഞാലേ ഇഹ് ച്ചെ നീര് എറക്കത്തിന്റെ പ്രശ്നം ഇണ്ട്
ആഹ് ആഹ് ആണോ ആഹ്
അപ്പം പിന്നെ വേ കുളി വേ ആണ്ട് കഴിക്കും തിരുമ്പലും കുളി വേഗം കഴിക്കും പിന്നെ അടുക്കള പണിയൊക്കെ ഇട്ക്കൊള്ളു
ആഹ് ആഹ് ആഹ് ചെലര്ക്കൊക്കെ ഇണ്ടല്ലോ അങ്ങനെ ഒര് രാവിലെ കുളിക്കാഞ്ഞാ നീര് എറക്കത്തിന്റെ പ്രശ്
എനിക്ക് ഒന്ന് ഒരിത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഇതായാ തന്നെ ജലദോഷം പിടിക്കും
ഉണ്ടാവൂലേ
തല തല തോ മത്തിനോട് തന്നെ ഒരു പിശക് വന്നാലെന്നെ അതേപലെ യാത്ര ചെയ്യും നമ്മള് കുളിച്ച്ൽക്ക് യാ ത്രക്കെ ചെയ്യല്ലോ
ആഹ്
അങ്ങനെക്കായ പ്രശ്ന ന്നിട് ഇൻ്റെ ഹസ്ബൻറ്റ് പറയെ ചെയ്യും അനക്ക് കാറ്റ് തെക്കോട്ട, വടക്കോ ച്ചാ മതി അപ്പത്തേനും കൊഴപ്പാണറയും അപ്പൊ
ചേലോൽക്ക് ഇണ്ടല്ലോ അങ്ങനെ ആഹ് ആയിക്കൂടെപ്പ മഴ ഇതൊക്കെ ആഹ് അലർജിന്ന്റെ പ്രശ്നല്ലേ
ആഹ് തുമ്മീട് നിക്കൂല ഞാൻ ചെലപ്പോ യാത്ര യ്യുമ്പോ ഒന്ന്, യാത്ര ചെയ്യാനുണ്ടന്ന് കണ്ട ഞാൻ കുളിക്കൂല ശരിക്കിലു മേല് മാത്രേ കേക്കി പോവള്ളു ന്നച്ചേ നമ്മള് തട്ടൊക്കെട്ട് ഇങ്ങനെങ്ങനെ ഇങ്ങനെ
ആഹ് അപ്പൊ നീര് ഇറങ്ങും വിയർപ്പ് ചൂട് കാലത്താവുമ്പോളും പ്രശ്ന അയ് മയക്കാലത്താരുന്നു
എ എല്ലാ സമയ പ്രശ്ന അതേപോലെ പൊടിന്റെ അലർജി നല്ലോണ്ട് ഈ നമ്മള് പൊ
ക്കു ഞാനു അലർജിന്റെളാണ് ഉം ഉം
ച്ച് കൊണ്ടോന്ന പൊടികളൊക്കെ പാത്രത്തിലാക്കാ എനിക്ക് കയൂല ഞാഓലെ ഏൽപ്പിക്കും ഇങ്ങളാക്കികോളിറയും അങ്ങനത്തൊക്കെ, അങ്ങനത്തൊക്കെ ഓരോ പ്രശ്നങ്ങളാ
മറ്റേ ഭയങ്കര അലർജിയ പൊടിയൊന്ന് മാറാല തട്ടാനോ
ആഹ് മാറാല പിന്നെ അങ്ങനെ ഉണ്ടാവൂല ഇണ്ടാവണ ഇണ്ടാവണ വേ ഒപ്പടെ തട്ടു തോനാവാൻ കാത്ത്ക്കൂല, അതുകൊണ്ട് പിന്നെ അതോണ്ട് വലിയ ബുദ്ധിമു ട്ടെല്ല ഈ അടിച്ചു വരണേന്നെ. നമുക്ക് ഒണങ്ങിയ സമയത്തൊക്കെ അടിച്ചു വരുമ്പോണ്ടാവല്ലോ അതേപോലെ ഈ ഉം തുപോലെ ഈ അരിയിലൊക്കെ എന്തെങ്കിലു ഇതുണ്ടെങ്കില് അരി ചേറുമ്പോ അങ്ങനൊക്കെയാണ് ഇന്റെ പ്രശ്നം പിന്നെ ഉം
എനിക്കുംഇണ്ട് അത് ഭയങ്കരമായി ക്കുണ്ടത് വയങ്കര ഈ അലർജി പ്രശ്ന തുമ്മലും ഇപ്പത് ശ്വാസംമുട്ടലും ആവലുടങ്ങീലെ തുമ്മി തുമ്മി തുമ്മി പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടാവ
ആഹ് അതന്നെ പിന്നെ ജലദോഷങ്ങട് മാറൂല ഇ
ആഹ് ചെല ദിവസം ഒന്ന് ഉറങ്ങാനു കൂടി കയൂല
ആഹ് അതാ രാത്രി ആവണന്നെ പേടിയാ ന്നച്ചാല് രാ ത്രിയാണ് എല്ലാ ബുദ്ധിമുട്ടും വര നമുക്ക് എല്ലാ വേദനയും വരുത്തും ജ
അതുവരെയുള്ളൊക്കെ നമ്മൾ സഹിച്ച എന്തെങ്കലൊക്കെ ചെയ്യേ, നമ്മള് ഓർക്ക നമ്മള് കാര്യങ്ങള് നമ്മളന്നെ ചെയ്യണ്ട അപ്പൊ അങ്ങനെ ചെയ്യും
പിന്നെ കിടക്കുമ്പോളാണല്ലോ നമ്മ ഒന്ന ഒന്നായിട്ട്ന്ന് നെഞ്ഞത്തേക്ക് ഇങ്ങനെ വര
ആഹ് ഏത് സുഖത്തിനുണ്ടല്ലേ ഒരു പല്ല് വേദനവട്ടെ, ചെവി വേദന ആവ ഒക്കെ അങ്ങനെയാണല്ലോ അ തരെ എങ്ങനെങ്കിലൊക്കങ്ങട് പോവും, രാത്രി കെടന്നാ പിന്നെയണല്ലോ അതൊക്കൊ പുറത്ത്ക്ക് വര
ആഹ് പിന്നെ ശ്രദ്ധിച്ചാ പിന്നെ കുഴപ്പൊന്നുല്ലട്ടോ, ഞാൻ ചില നേരം ശ്രദ്ധിക്കാൻ കയൂല ഇത് കഴിഞ്ഞിട്ടേക്ക ആഹ് ഇന്നിപ്പം നേരെ വൈകിട്ട് കുളിച്ചിട്ടേക്കോ അല്ലെങ്കി കുളിച്ച് പോയിട്ടേക്കും പിന്നെ നമ്മള ആലോയ്ക
അ ആഹ് അപ്പൊ പിന്നെ അതുകൊണ്ട് കുടുങ്ങും ചെയ്യും
ആഹ അമ്മൾ തെരക്കിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോ ഓർമ്മല്യാതെ ചെയ്തു പോയാ
ആഹ് എങ്ങനെണ് ഈ രോഗംന്ന് പർഞ്ഞ അങ്ങനെണല്ലോ ഫേതായാലുന്റെ മോക്കഅങ്ങനെ ചെറ്തിന് ഒന്ന് കാറ്റട്ടാൻ പറ്റൂല വൈകുന്നേരൊന്ന് മേലേകി നഞ്ഞത്ത് കൂടെ വള്ളം കയ്ക്യാ അപ്പാ തൊടങ്ങി ഓക്ക് രാത്രി തുമ്മി തുമ്മി തുമ്മി ങ്കര ഗതിയേടാ പിന്നെ വേറെന്താ ഹലോ റൈഞ്ച് പോയോ ഹലോ കേൾക്ണ്ല്ലല്ലോ ഒന്നും